നമസ്കാരം
ആഹ് നമസ്കാരം നമസ്കാരം അടുത്തതായി നമുക്ക് എന്ത് വിഷയത്തിൽ ചർച്ച ചെയ്യാം ആഹ് പറ്റി പറ്റി പറ്റി പറ്റി താങ്കൾ ഇങ്ങട്ട് വിളിച്ചത് കൊണ്ടായിരിക്കാം ആ നിക്ക് അങ്ങട്ട് പറ്റിയത്
ആഹ് ആഹ് ഇന്നത്തെ ടോപ്പിക് എന്താണ്
ഇന്നത്തെ അടുത്തെ ടോപ്പിക്ക് ആയിട്ട് ഞമ്മക്ക് മരങ്ങളെ കുറിച്ച് ചർച്ചെ യ്യാം
മരങ്ങളോ
മരം മരം ഒരു വരം എന്ന് കൺസെപ്റ്റ് എങ്ങനെയാണ് മരം എന്നുള്ള കൺസെപ്റ്റ് ഒരു വരമാകുന്നത്
ആഹ്
അതിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ മരം ഉള്ളതുകൊണ്ട് നമുക്ക് ശ്വാസ നടത്താൻ കഴിയും. അതായത് ഭൂമിയിൽ എന്തും ജീവി ക്കണെങ്കിൽ അതിന് ഓക്സിജൻ എന്ന് പറഞ്ഞ സംഭവമാണല്ലോ അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏക സംഭവം മരം പിന്നെ നമ്മൾ പണ്ട് മുതൽ നമ്മള് ധരിച്ച് വച്ചിരുന്ന ഒരു ധാരണ ഉണ്ട് മരുഭൂമിയിൽ മരം ഉണ്ടാവുല്ല കാരണം അടുത്തെ അതിന് ശരിയല്ല പിന്നെ പക്ഷെ അതൊക്കെ തിരുത്തിയ ഒരു ബ്രസീലിയൻ ഏഹ് കർഷകനുണ്ട് അദ്ദേഹത്തിന് അതിന്റെ പേരില് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയോ എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം ഏക്കറകളോളം മരുഭൂമി എന്ത് ചെയ്തു മരം നട്ടുപിടിപ്പിച്ചു
ഉം അത് ഇന്ത്യയിലുണ്ട് ഇന്ത്യയില് ഒരു ഏഹ് കർഷകൻ എടെ ബീഹാറിലോ ഏതൊ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കർഷകൻ. അദ്ദേഹത്തിന്റെ പറമ്പില് മരങ്ങള് നട്ടുപിടിച്ച ഇപ്പം വലിയ കാടായി മാറി എന്നുള്ള ഒരു
അതെ അതെ ഇപ്പൊ അതായത് ആർട്ടിഫിഷ്യൽ കാടുകള് ഇപ്പൊ ഒരുപാട് ഉണ്ടാക്ക ണ്ട് കാരണം മരങ്ങൾ വെട്ട വെട്ടുന്നതിനോട് എന്നിട്ട് അങ്ങനെയുള്ള കുറച്ച് മനു മനുഷ്യര് നല്ല മനുഷ്യര് അവരങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോ ആമസോൺ ഒരുപാട് വെട്ടിപ്പിടിക്കുന്നു എന്നുള്ളതുക കൊണ്ട് ആ ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട് മരങ്ങൾ നടണ്ട് അതോട് കൂടി ജനങ്ങളെന്താവും ശാശ്വതരാവും അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാല് ഈ മഴക്കാടുകളില്ലേ
ഉം ഉം
ആമസോൺ പോലത്തെ മഴക്കാടുകൾ അവിടൊക്കെ ഒരുപാട് ആമസോൺ പോലത്തെ കാടുകളെ കുറിച്ച് പറയുക അതിന്റെ ഒരു പത്ത് ശതമാനമേ ഇതുവരെ എന്ത് ചെയ്തിട്ടുള്ളൂ എക്സ്പ്ലോർക് ചെയ്തിട്ടുള്ളു അതായത് ഒരു മലയാളിയുടെ ഒരു പേരൊക്കെ ണ്ടെല്ലൊ ഉള്ള ഒരു പുഴക്കെണ്ട് ആമസോണില് ഹംസ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അദ്ദേഹം ആമസോൺ എക്സ്പ്ലോർ ചെയ്തപ്പോ അദ്ദേഹമാണ് ആ പുഴ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ജനങ്ങള അറിയിക്കുന്നത് അതായത് ആമസോണിന്റെ ആകെ ഇത്ര ശതമാനം എസ്പ്ലോറ് ചെയ്തിട്ടു ബാക്കി ഉള്ളോടുത്തക്ക് ആളുകൾ പോയിട്ടില്ല ഈ എക് എ്സ്പ്ലോർ ചെയ്ത സ്ഥലത്ത് തന്നെ ഡേഞ്ചറ് ആണ് അതായത് അവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും കാരണം കാട് എന്നുള്ളത് അവരുടെ വീടാണല്ലോ
ഏറ്റവും ഈ പാമ്പുകളൊക്കെ വസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണല്ലോ
അതെ അതെ അതെ ഇപ്പൊ അതായത് ആമസോണിന്റെ മേലക്കൂടെ മറ്റെ മറ്റേ ഇൻഫ്രാ റെഡ് ക്യാമറ കൊണ്ടുപോയപ്പൊ ആനക്കൊണ്ടകൾ കടക്കുന്നുന്നത് ഇങ്ങനെ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു ഞാൻ ഒരിക്കെ അതായത് അത്രയും ആനക്കൊണ്ടകൾ ഈ ചുരുങ്ങിയ ഏരിയിൽ തന്നെ ഉണ്ട് അതായത് വലിയ ഏരിയില് ആകുമ്പോ എത്ര ആനകൊണ്ട ചെറിയ ഏരിയയുടെ വിഡീയോ ആണ് വന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ മറ്റുള്ള പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരുപാട് കാലമായി ജീവിക്കുന്ന മനുഷ്യ വംശരുണ്ട്
ഉം
മനുഷ്യനെ പോലെ തോന്നിക്കുന്ന എന്നാൽ മൃഗീയമായ സ്വഭാവങ്ങളുള്ള സ്വന്തമായിട്ട് ആയു ആയുധവും ബുദ്ധിയും ഉള്ള എന്നാൽ പുറലോകവുമായി ബന്ധമില്ലാത്ത ഒരു സമൂഹങ്ങളവിടെ ജീവിക്കുന്നുണ്ട് അത് അവരുടെ അടുത്തേക്ക് പോകരുത് ന്നാണല്ലോ അവരുടെടു അവർക്ക് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടു ൽ തന്നെ അവർക്ക് അത് കഴിക്കാൻ പറ്റിക്കോളണന്നില്ല കാരണം നമ്മള ആവാസ വ്യവസ്ഥയിലല്ല അവര് ജീവിച്ചു വന്നത് അതായത് ചെറിയ ചെറിയ വിഷം കൊടുത്ത് വിഷം കൊടുത്ത് വിഷം കൊടുത്ത് വലിയ വിഷം കഴിക്കാൻ പറ്റുന്ന ഒരു സമൂ സെറ്റപ്പ് ഉണ്ടല്ലോ
ഉം
നമ്മൾ അങ്ങനെ കുറഞ്ഞ പല കാർബൺ ഡൈ ഓക്സൈഡുകളൊക്കെ വഹിച്ചിട്ട് അങ്ങനെയൊക്കെണ്ടാക്കുന്ന നമ്മടെ ഫുഡ് ആണ് അതവർക്ക് കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞാല് അവര് മരിക്കാൻ വരെ സാദ്യത പ്രത്യേകിച്ച് അന്തമാൻ നിക്കോബാറില് ഒരു ദ്വീപുണ്ട് അവിടെ മൊത്തം കറുത്ത വംശജ കറുത്ത തൊലിയൊക്കെയാണ് അവർക്കുള്ളത് അതായത് തൊലി എന്നാലൊരു പ്രത്യേകത എണ്ണ തേക്കും അതോട കൂടി വീണ്ടും നല്ല കറുത്ത് അതൊരു തിളങ്ങും അങ്ങനത്തൊരു കറുപ്പായി മാറും അങ്ങനെ അവിട്ക്ക് നമ്മള് യാത്ര പോകുമ്പ അപ്പോ നമുക്ക് എസ്കോട്ടോക്കെ ഉണ്ടാവും സൈന്യത്തിന്റെ അരു അങ്ങനെ എസ്പ്ലോർയ്യണ ഒരു സ്ഥലാണ് ആ ഏരിയയിൽ പോകണം അപ്പ നമ്മളയിക്കൂടെ ഇങ്ങനെ പോകുമ്പ വലിയ ആളുകളൊക്കെ ഈ വഴിയിലൊക്കെ ചെൽപ്പോ ഇങ്ങനെ ഇരുന്നിട്ടാ അവര് ചെലപ്പോ അവര് പോകുമ്പോ അവരെ അമ്പ് നമുക്ക് നേരെ
ഓഹ് അവർക്ക് പുറത്തുന്നുള്ള ആൾക്കാരെ വല്ല്യരു ശത്രുക്കളായിട്ട്
ശത്രുക്കളായിട്ട് കാണാം പക്ഷെ ഏ അവർക്ക് നമ്മൾ ഭക്ഷണം പോലും ഇട്ട് കൊടുക്കാൻ പാടില്ലന്നാണ് അത് അന്തമാൻ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നവരാണല്ലോ അതായത് ഇവർക്ക് ഭക്ഷണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാല് എന്താവും ഭക്ഷണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാല് അവര് മരിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ മ മരി മരിച്ചാല് നമുക്കെതിരെ കേസെക്കെട്ക്കും ഒരു മനുഷ്യനെ കൊന്നാ ഇപോലുള്ളതിനേക്കാൾ വല്ല്യാ ശിക്ഷയാണ് കാരണം അതൊരു നിലനിർത്താണ് അതുപോലെ ഒരിക്കെ ആഹ്
സംഭവിക്കാണ്ടി രിക്കാൻ വേണ്ടിയുളള പ്രിക്കോഷൻസ് അല്ലെ
അതെ അതെ അതെ അങ്ങനെ ഇങ്ങനെ ഒരിക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരിക്കെൽ ഒരാൾ ആഹ് ഏരിയൽ പോകുമ്പോ
ആഹ്
അയാൾക്ക് വഴി തെറ്റി അങ്ങനെ അവരെ പുടിച്ചു ഒരു കേരള ളകാരനാണെന്ന് തോന്നുന്നു അങ്ങനെ ഇവരെന്തായി ഇയാളെ ഇവർ ഇവരുടെ തലവന്മാരത്ത് കൊണ്ടോയി
ഉം
അങ്ങനെ ഇയാൾക്ക് അവിടത്തെ ഒരു പെണ്ണും കേട്ടിച്ചിട്ട് അവിടെ താമസിക്കാൻ പറഞ്ഞു അവരെപ്പോരെ അയാളെ മേത്തൊക്കെ ആ സാധനം തേച്ചപ്പോ ഇയാളാകെ കറുത്തു ഇയാളെ കാണാണ്ടായിട്ട് പലോട്ത്തും ഈ ഏഹ് ഇതിനെ കുറിച്ച് കേട്ടൊരു കഥയാണ് ഇയാൾ കാണാതായിട്ട് പലോട്ത്തും നോക്കിട്ടും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല സാധാ ജനങ്ങൾ അങ്ങനെ ഇയാൾ ഇവരുടെ കൂടെ ജീവിക്ക ഇയാൾക്ക് പുറത്ത് വരാൻ കഴിയില്ല കാരണം പുറത്ത് വന്നാൽ ഇവര് കൊല്ലും കാരണം ഇയാൾ അയിൽ പെട്ടല്ലോ ഇയാൾ അവരിലൊരാളായിട്ടാ അവരിൽ ഒരുപാട് കാര്യം ജീവിച്ചു അങ്ങനെ ഒരിക്കെ ഇവരിങ്ങനെ എന്തോ പുറത്തെന്തോ നിക്കുമ്പോ ഇയാൾ ഇയാൾ അവിടുന്ന് കല്ല്യാണം കഴിച്ച് ഇയാൾക്ക് അവിടുന്ന് കുട്ടികളൊക്കെണ്ട്
ഓഹോ
അയാൾ പെട്ടെന്നൊരു വണ്ടി കണ്ടു പെട്ടെന്ന് ഓടി അപ്പൊ ആ വണ്ടിക്കാര് പേടിച്ച് വണ്ടി കാരണം ഇത് കാട്ടുത്തെ വാളാണല്ലോ അപ്പൊ ഇയാള് ഇങ്ങനെ പറഞ്ഞു പണ്ട് അയാളിങ്ങനെ പുറത്തു വന്ന് അയാളുടെ മേത്തുള്ള സംഭവങ്ങളൊക്കെ കഴുകി കളഞ്ഞു അത് സംഭവം തേച്ചാലാണ് നമ്മള് കറക്കുക
ഓഹ് അത് കഴുകിക്ക കളഞ്ഞാത് പോവും
ആഹ് പോ അതായത് അങ്ങനെ അങ്ങനെ ഒന്നും പോവൂല കുറച്ച് അങ്ങനെ എന്തൊക്കെ ഒരു സംഭവം അതായത് ഇവർ ഇവരങ്ങനെ കാട്ടില് മൃഗങ്ങളൊക്കെ പടിക്കാനോ ഒളിഞ്ഞിരിക്കാൻ പറ്റിയൊരു ഇതാണല്ലോ അവന്റെ ശരീരം അങ്ങനെ നാട്ടിലെത്തി നാട്ടിലെത്തിട്ട് അയാള അയാളെ കുടുംബത്തി ത്തിലേക്ക് തിരിച്ച പോയി എന്നുള്ള ഒരു കഥ കേട്ടി എത്രത്തോളം ഇതിൽ വാസ്തവത് ഉണ്ടന്ന് അറിയില്ല പക്ഷെ അങ്ങനെ സംഭവം ഇണ്ട്ന്ന് ഞാ കേട്ടിട്ടുണ്ട്
അതെ അത് ഭൂമിയിൽ ജീവിക്കുന്ന ഏഹ് നമ്മള് മാത്രമല്ല ബാക്കി പല മനുഷ്യരും പല രീതി
അതെ പലതരം ജീവജാലങ്ങൾ ഭൂമിയിലിണ്ട്
അതിൽ തന്നെ മനുഷ്യരെ തന്നെ പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം
അതായത് ഞമ്മിപ്പോ ഞങ്ങള് മേഘാലയൽ പോയ ടൈമില് അവിടെ പന്നിയെതിന്നുന്ന മനുഷ്യന്മാരുണ്ട് മറിച്ച് കേരളത്തില് പന്നിയെ അറക്കുന്ന മനുഷ്യന്മാരുണ്ട് അതെ അതേപോലെ സിക്കിമിൽ പോയ അപ്പൊ അവിടെ ഞണ്ടിനെയും ഉറുമ്പിനെയും പാറ്റെയും കൊതുകിനെയും തിന്നുന്നാളുകളുണ്ട്
അതെ
ഈവൻ സിക്കിമിലൊക്കെ കൊതുകിന്റെ അച്ചാർ വരെ ഞങ്ങള് കണ്ടു
ഓഹോ
കൊതുക് അല്ല ചെറിയൊരു പാറ്റയെ പോലത്തെ അതുപോലെ മേഘാലയൽ ഞങ്ങൾ കണ്ടു ഒരുന്നോ ഹാൽഖൈ വാട്ടർഫാൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് കൂടെ ഞങ്ങൾ പോയത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളത്തിൽ ആഴത്തി ത്തിലേക്ക് ചാടുന്ന വെള്ളച്ചട്ടം അതിന്റെ അടുത്ത് പോയപ്പോ ഞങ്ങള് ഇത് കണ്ടു അവിടെ ഞങ്ങള് ഒരു ചെറിയ മറ്റേ നമ്മള് കണ്ട നമുക്ക് ഈ വെത്തുള് മീനൊക്കെ ഉണ്ടല്ലോ നല്ല ചെറുത് അതിന് ഉപ്പിലിട്ടച്ച മാതിരി തോന്നി അത് എന്തോ ഒരു പ്രാണിയെ ഉപ്പിലിട്ടതാണ് അവർ പാറ്റകളാണ് അവ
ഉം
അതുപോലെ ഞങ്ങള് കേരളത്തിലന്നെ ഉള്ള മൂന്നാറുള്ള പൈൻ വാലിക്ക് പോയപ്പോൾ അവിടെ വേറൊരു തരം ഒരു തവളയെ പോലത്തെ ഒരു ജീവിയെ ഉപ്പിലിട്ടത് കണ്ടു
ആഹ്
അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊരു അർപ്പായിരിക്കാം പക്ഷെ മറ്റുള്ളവരത് കഴ ക്കുന്നുണ്ട് അവർക്ക് പ്രശ്നോ ഇല്ല
ഉം പക്ഷെ നമ്മള് കഴിക്കന്ന് വെച്ചാൽ ഇത് അവർക്ക് അറപ്പായിരിക്കും അങ്ങനെ ഇണ്ടാവാലോ
അങ്ങനെ ഇണ്ടാവും പക്ഷെ ഞമ്മള് ഒരിക്കലും ഇത് ഇപ്പൊ പന്നിയെ കഴിച്ചാൽ ചില ആളുകളൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് പന്നിയെ കഴി വച്ചാല് അത് ആരോഗ്യത്തിന് കേണാ കേടാണ് എന്ന് ഏഹ് ശാസ്ത്രം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പല ലേഖനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും നമ്മളെത് പറയാൻ പാടില്ലാന്നാണ് എന്റെ അഭിപ്രായം കാരണം മറ്റുള്ളവരുടെ ഭക്ഷണം ആണത്
ആഹ് അത് മോശാക്കി പറയാൻ പാടില്ല എന്നുള്ളത്
അതേ സമയം ഞമ്മള് പോത്തിനെ കുറിച്ച് പഠിക്കുമ്പൊ പന്നി കഴിക്കണെനേക്കാൾ ഡേഞ്ചറാണ് പോത്ത് കഴിക്കുന്നത്.
ഉം.
പക്ഷെ ഭക്ഷണായി കഴിക്കുമ്പോ കൊഴപ്പല്ല. ഇപ്പൊ എന്റെ അറിവ്. തെ ഒരു മിക്സിയുടെ ജാറിലൊരു പാമ്പ് കുടുങ്ങിപ്പോയി.
ഉം.
ആഹ്. അങ്ങനെയിത് ജ്യൂസെന്തോ അടിച്ച എന്തോ ഒരു സംഭവത്തിൽ ആ പാമ്പിന്റെ ഒരു അംശം ഒരു കുട്ടി കഴിക്കാൻ ഇടവന്ന്.
മ്ഹ്.
അങ്ങനെയിത് രക്ഷിതാക്കള് മനസ്സിലാക്കി കുട്ടി പാമ്പിനെ കഴിച്ചിട്ടുണ്ട്ന്ന്.
ഉം.
അങ്ങനെ ഡോക്ടറെടുത്ത് പോയപ്പോ ഡോക്ടർ ചെക്ക് ചെയ്ത് സംഭവങ്ങൽ ന്ന്നോക്കിട്ട് പറഞ്ഞു. ഇത് ഭക്ഷണായിട്ട് കഴിച്ചോണ്ട് കൊഴപ്പല്ലന്ന്.
ഓഹ്.
ഇത് കേരളത്തില് കൊറച് മുമ്പുണ്ടായൊരു അനുഭവാണ്.
അതൊക്കെ അങ്ങനെയാണ് കാരണം. കാരണം നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ചെറുപ്പത്തിലന്നെ നമ്മളത് ശീലിപ്പിച്ചാല് പിന്നെ വലുതാവുമ്പോ അത് പ്രശ്നല്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പോ അമേരിക്കയിൽ കഴിക്കുന്നൊര് ഭക്ഷണം അതിപ്പോ കേരളത്തി. ക്കാരവരുടെ ദിന ദിന ഭക്ഷണമാക്കി മാറ്റിയാല് അത് നമുക്ക് വല്യ. ഒരു ആരോഗ്യ പ്രശ്നണ്ടാവും. ആരോഗ്യ പ്രശ്നം ഉണ്ടാവും കാരണം അത് അമേരിക്കന്റെ ഫുഡ. അവർ ചെറുപ്പത്തിലെ തിന്നുവളർന്ന ആ ബർഗർ നമ്മുടെ. ആഹ് ദ് ദിന ദിന ഭക്ഷണമാക്കിയാലത്.
കേരളത്തിലൊക്കെരു രൂപെന്താച്ചാല് രാവിലെ ചൂടുള്ള ഭക്ഷണം കഴിക്കണം പക്ഷെ മറ്റ്. ളേ യു കെയിലൊക്കെ നോക്കി കഴിഞ്ഞല് അവിടെക്കെ പോകുമ്പോ നമക്ക് ബ്രെഡും അയിന്റെള്ളിൽ എന്തേലും ജാം പോലെ. സാനങ്ങൾതാണവര്.
ആ ആ അതാണ് അവരുടെ റോട്ടീന്. താണ് അവരുടെ ദിനേന ഭക്ഷണം അതാണ്. പക്ഷെ അത് നമ്മള് ദിനേന കഴിക്കാൻ തൊടങ്ങിയാല്. നമുക്ക് ആരോഗ്യപ്രശ്നൾ ണ്ടാവും.
ട്ന്നുള്ള സിസ്റ്റക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേത്തന്നെ അവരുടെ നാട്ടിൽ ബ്രെഡ്ണ്ട്. അതെ റൊട്ടിങ്ങനെ പൊള്ള. ച് അതായത് തുർക്കി യൂറോപ്യൻ രാജ്യങ്ങളിൽ ആ അങ്ങനത്തൊര് സംഭവണ്ട്. അവരിഞ്ഞി അതെന്തേലും ഒരു വെള്ളത്തിൽ മുക്കി കഴിക്കുന്നു. അത കൊറെ പുതിയ. മുമ്പ് ഇണ്ടാക്കിയതൊക്കെആയിരിക്കും. നമ്മൾക്ക് നമ്മളാവുമ്പത്. എന്നും ഇണ്ടാക്കണം രാവിലെ എന്നിട്ട് കഴിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലൊക്കെളെ. പക്ഷെ ഞമക്കങ്ങനെ അയാലും പ്പോ അത്താഴത്തിന് നീക്കുമ്പോൾ വരെ തലേന്നത്തെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് ഞമ്മള്.
അതെ അതെ.
പക്ഷെ അവര് അത്താഴത്തിനല്ല അതിന് നാലഞ്ചിസത്തെ മുമ്പത്തെ ഫുഡ് വേണങ്കിൽ അവര് കഴിക്കും. കേടരൂല.
ഉം ഉം.
എയ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോ ഒരുപാട് കാര്യങ്ങളിങ്ങനെ നമുക്ക് പഠിക്കാനുണ്ടന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.
അതെ അതെ. ഭക്ഷണത്തിന്റെ രീതിയിൽ പോലും മനുഷ്യർ യുണൈറ്റഡല്ലന്നിള്ളത് നമുക്ക്. ക്ക് മനസിലാക്കാൻ സാധിക്കും. കൊറേ യാത്രകള് ചെയ്യുമ്പോ ല്ലെ.
അതെ അതെ അതെ വളരെ കൃത്യയിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണിതൊക്കെ.
മനുഷ്യനൊരു കോംപ്ലിക്കേറ്റഡാണ്.
അതെ ഇപ്പോ ഈ ഏ എന്താന്ന് പറയാ നമ്മളുടെ നേപ്പാള് സിക്കിം മേഘാലയ ഈ ഏരിയയിലക്കെ- നമ്മള് എല്ലായിടത്തും കാണുന്ന ഫുഡാണ് ന്യൂഡിൽസ് അല്ലെങ്കിൽ മോമോസ് ഇത് ഓക്കെ നമ്മള അടുത്ത് നൂഡിൽസ് എന്നുള്ളത് ആഡംബര ഭക്ഷണമാണ്
അതെ
ഇതിവർക്ക് സ്ഥിര ഭക്ഷണം ആണ് ഇവർക്ക് ന്യൂഡിൽസ്
ഒരു ഫാസ്റ്റ് ഫുഡിനെ പോലെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇവർക്ക് ഇത് ദിന ദിന ഭക്ഷണംല്ലെ ചോമീനെ
അതെ അതെ അതായത് ഇവരിത് കഴിക്കുമ്പോ ഇവർക്ക് നല്ല ഭക്ഷണം ഞമ്മളിത് വെറും വയറ്റിൽ ഇത് കഴിച്ചാൽ നമ്മുക്ക് ചിലപ്പോ ശർദി വരാം ചിലർക്കു വേറെന്തെങ്കലുമൊക്കെ വരാം ഓ ഞങ്ങൾ മേഘാലയ പോകുമ്പോ ഞങ്ങളുടെ ഡ്രൈവറിന അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പക്ഷെ എല്ലർക്കും ഉണ്ടായിട്ടില്ല
ഓ ഓ പക്ഷേ പക്ഷേ എല്ലാരു ക്കും ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്നുള്ളത്
അതെ അതെ എനിക്കാ സ്